ഹലോ ആഹ് ഹലോ സുഖല്ലേ
ആഹ് സുഖമായിട്ട് പോവുന്നു അവിടെയോ
ആഹ് സുഖം ചായ കുടിച്ചോ
ആ ചായയൊക്കെ കുടിച്ചു ഇപ്പൊ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുവായിരുന്നു അപ്പൊ അപ്പ ഞൻ ഓളെ
ഏ കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണ
അവള് എൽ കെ ജിലാ മോളാ
ഓ മോളാണോ
ആഹ് അവിടെയോ
ഞാന് പഠിക്കയാ
ആ മാ മാരിയട് കഴിഞ്ഞിട്ടില്ല ആണോ
ചെറുതാ
ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ ആ ക്ലാസ്സ് കഴിഞ്ഞോ ഇന്ന്
ആഹ് ക്ലാസ് ആഹ് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞു വന്നു ആ ഹോസ്റ്റല് തന്നെെ വീട്ടിന്ന് കൊറച്ച് ദൂരംണ്ട് കോളേജ് അതുകൊണ്ട് എന്നും പോയി വരാൻ പറ്റില്ല വീടെ എത്തുമ്പോ ടൈമ് ഒക്കെ ആകും അതുകൊണ്ട് ഹോസ്റ്റലിൽ നിക്കാ
ഓ ഹോസ്റ്റലിൽ നിൽക്കുവാണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പം വീട്ടില് അമ്മ അനിയൻ ആ വല്ലിയമ്മ പിന്നെ ഹസ്ബൻഡന്റെ അവിടെ ഹസ്ബൻറും
ആ ഓ ആ ഹസ്ബൻ്റ്
ഹിറ്റാച്ചി ഓടിക്കുവാ
ആഹ!
ആ അതിൻ്റെ പരിപാടി.
ഉം ആ മഴയുണ്ട് അവിടെയുണ്ടോ?
ആ ഇവിടെ ഇന്നലെ ഇന്നയിട്ടൊക്കെ മഴയാണ്.
ആ ഇവിടെയും. രണ്ടു ദിവസമായിട്ട് നല്ല മഴയാ ഉം ഉം ആഹ! അതെ! അതെ! ജലദോഷവും പനിയൊക്കെയാണ്.
ആഹ്
അവിടെയോ അങ്ങനെ ഉണ്ടോ?
ഇവിടെ അങ്ങനെ ഈ സ്കൂളിലൊക്കെ പോകുന്ന മിക്ക ഇവർ ക്ക് ഗ്രൂപ്പുണ്ട് സ്കൂളിന്റെ അപ്പൊ അതില ഇടുന്ന കാണാം കുട്ടി ഇന്ന് വരുന്നില്ല. അപ്പഴേ നമുക്കറിയാലോ വയ്യാത്ത കൊണ്ടൊക്കെ ആണല്ലോ.
ആഹ്
ആഹ! അങ്ങനെ ഇ ഇടാറുണ്ട് ഉ പിന്നെന്താണ് ചായയൊക്കെ കുടിച്ചോ?
ഇല്ല ഇല്ല ചായ കുടിച്ചിട്ടില്ല.
ആഹഹ ഓ ഇവിടെ നമ്മൾ കൊറച്ചുടൊക്കെ- കഴിഞ്ഞിട്ടാണ് ച്ച് ചായ കുടിക്കല്. പിന്നെ തണുപ്പൊക്കെ ആയികഴിഞ്ഞ ഇടക്ക് പിന്നെയും കുടിക്കും.
ചായക്കെണ്ട് പിന്ന പിന്നെ എനിക്കങ്ങനെ ചായ നിർബന്ധം ഇല്ല ഇത് തോന്നി മാത്രേ കുടിക്കാറുള്ളൂ. അതൊട്ന്നെന്ന് കുടിച്ചിട്ടില്ല ഉം ആഹ! ആഹ! അതെ! അതെ.
ആഹ! ഇതിപ്പം ഇനിയിപ്പോ ഓണത്തിന് അവധിയെ ഉള്ളോ അതോ വീക്കെൻഡില് വീട്ടിൽ വരുവോ?
ആ വീക്കെന്ഡില് വീട്ടിക്ക് വരാം. അയ് ന് കോളേജ് ലീവ് ഓണത്തിനേ ഉള്ളു.
ആഹ് ആഹ് ആഹ് ആഹ്.
കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണെ?
ആഹ് ആഹ് അവള് ചെറിയ മോളാ എൽ കെ ജിലാ പഠിക്കുന്നെ. അവർക്കിപ്പോ എട്ടേമുക്കാലൊക്കെ ആവുമ്പോ ബസ്സ് വരും വ അപ്പോ പിന്നെ മൂന്ന് മണി മൂന്ന് കാലൊക്കെ വരെ ആവുമ്പോഴത്തേക്കും തിരിച്ചെത്തു ഇവിടെ. ഉം അങ്ങനെ അതുകൊണ്ട് വന്നിട്ട് ഇന്നിപ്പം തണുപ്പ് ക്കെ ആയോണ്ടായിരിക്കും കെടന്നങ്ങ് ഒറങ്ങി. കഴിച്ചിട്ട് മേലൊക്കെ കഴീട്ട്. ആഹ് ഫോൺ കണ്ട് കിടക്കുവായിര്ന്നേ അപ്പ ഞാനപ്പുറത്തായിരുന്നു. വന്ന് നോക്കിയപ്പഴത്തേക്ക് ദേണ്ടെ കെട
ആഹ്
ഉം അങ്ങനെയൊക്കെ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് അച്ഛനമ്മ സിസ്റ്ററ്
ആഹ! ആ.. ആ.. ആളെന്നെടുക്കുവാ പഠിക്കവാണോ?
ആഹ് സിസ്റ്റർ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഒള്ളു
ഉള്ളൂ അല്ലേ!
ആഹ് ആഹ് ഇനി കോളേജുകൾക്ക് ക്കെ അവള് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ബിടെക് നോക്കണ്ട്. അങ്ങനെഅത് ആഅതി എന്റെ റാങ്ക് ലിസ്റ്റ ഒക്കെ ഇപ്പോ വന്നു. പിന്നെ ഒരു കോളേജെ അപ്ലൈ ചെയ്യണം.
ആഹ! അങ്ങനെ ഇയാള് ഇപ്പോ ഡിഗ്രി ഏതാ?
ഞാനോ ഞാന് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്.
ആഹ് അഞ്ചു പേര് പുറത്താണോ അത്
ആഹ് വീട്ട് അല്ല അടുത്തല്ല വീട്ടിന്റെവ്ട്ന്ന് കൊർച്ച് ദൂരവുണ്ട് എന്നും പോയിവരാനൊന്നും പറ്റില്ല
ആഹ് അപ്പൊ അതുകൊണ്ടാ ഹോസ്റ്റലില് നിക്കുന്നല്ലേ ആഹ്. ഹോസ്റ്റലിൽ അപ്പ മൂന്നാലഞ്ച് പേരൊക്കെ ചേർന്നാണോ അതോ?
ആഹ! റൂമില് കുറച്ചു പേരുണ്ട് ഹോസ്റ്റലില്. പിന്നെ ഫുഡ് വെക്കാൻ കുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊഴപ്പില്ല ആഹ! ഫുഡ് കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിക്കാം.
ആണോ നോൺവെജ് ഐറ്റംസ്
ആഹ് ആ നോൺ വെജ് ഒക്കെ ഇണ്ട് രാവിലെ എന്നും പലഹാരമായിരിക്കും ആഹ് രാത്രി ആവുമ്പോഴും നോൺവെജ് ഒക്കെ ഉണ്ടാവുക ഉച്ചയ്ക്ക് നോർമൽ എല്ലാ ദിവസവുംല്ല ആഴ്ചക്ക് രണ്ടു ദിവസം അങ്ങനെ ആഹ അങ്ങനെയള്ളു പിന്നെ ഉച്ചക്ക് നോർമൽ ചോറും കറികളൊക്കെയാരിക്കും
ആണോ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്നത് പോലൊണോ അതോ
ആഹ് അങ്ങനെയാ കൊഴപ്പില്ല കഴിക്കാം ആഹ് വീട്ടില് അതെ അതെ വീട്ടിലപ്പ പുറ തോയിട്ടില്ലല്ലോ
ആഹ് പിന്നെ ഇവിടിപ്പം ഫീസ് ഒക്കെ കൊടുക്കണോ ഹോസ്
ആ ആഹ് ആ ഒത്തിരി ഇല്ല കുഴപ്പമില്ല ഇവിടെ എല്ലാടെയും വെച്ച് നോക്കുമ്പോ കുറച്ച കുറവാ
കൊറവല്ലേ ആഹ ഓ അങ്ങനെയല്ലേ ഇതിപ്പോ എത്രാമത്തെ വർഷംയിറാ
ആ ഞാൻ തേർഡ് ഇയറാ മൂന്ന് വർഷത്തേയാ ആ ഇനിഒരു കൊല്ലം കുടിയേയുള്ളു
ആഹ് ഹാ എക്സാം ഒക്കെ കഴിഞ്ഞോ അതോ
ആഹ എക്സാം ഇപ്പോ ഫോർത്ത് സെമ്മ് കഴിഞ്ഞു ഇപ്പൊ ക്ലാസ് തുടങ്ങിട്ടുണ്ട് ഫിഫ്ത്ത് സെമ്മിന്റെയാ അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു ആഹ്
എങ്ങനെ ഉണ്ടായിരുന്നു വേ ബാക്കി ബാക്കിയൊക്കെ സബ്ജക്റ്റ് ഒക്കെ ജയിച്ചോ പാസായോ ആഹ് ആ സപ്ലി വന്നാ പാടല്ലേ പിന്നെ എഴുതിയെടുക്ക എക്സ്ട്രാ പൈസ കൊടുക്കണ്ടേ
അതുകൊണ്ടൊക്കെയ ഉ
നമ്മുടെ വീടിന്റെനടുത്ത നിന്നുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ
വീടിന്റെ അടുത്തന്നൊന്നുംല്ല എല്ലാരും ദൂരള്ളരാ ആഹ ആഹ അതുകണ്ട് ഉ
ഉം ഹ ഹോസ്റ്റലിൽ നിക്കുന്നാണോ വീട്ടിൽ നിക്കുന്നതാണോ കുറച്ച് കൂടി ഇഷ്ടം പഠിക്കാൻ
ഏ അങ്ങനെയന്ന് വെച്ചാ ആ കൊഴപ്പില്ല അന്ന് പഠിക്കും വീട്ടിലാണേങ്കിലും പഠിക്കും ഇവിടെയാണെങ്കിലും
പഠിക്കണം അപ്പം പുറത്തൊക്കെ പോവാൻ പറ്റൂ ഇവിടെ
ആഹ് പോവാൻ പറ്റും ഇവിടെ ആ കോളേജ് ക്ലാസ് കഴിഞ്ഞ ഒരു ആറ് മണിക്ക് മുന്നേ കയറണം എന്നാ ആറു മണി വരെയോ ആ അതെ അതെ
ആ അപ്പം ശനിയും ഞായറോക്കെയോ
ശനിഞ്ഞാർ നിെക്കാൻ പറ്റും ദൂരെയള്ളവരെന്നാ ആ ആ ആ
ആ
അങ്ങ ആ അങ്ങനെയൊക്കെ ഉണ്ട്
ആ ഹഹ ആ ഹഹ ഉം അപ്പം ആ് ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പ
ആ ഏയ് അങ്ങനെ കൊഴപ്പൊന്നുല്ല ഫോണ്
ആ ചെയ്യല്ലേ ആ ഞാൻ ന് ഡിഗ്രി ബികോം ആയിരുന്നു ഞാൻ ഫിനാൻസി വർക്ക് ചെയ്യണേ ആ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് രണ്ട് ലീവ് ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ഞാൻഒരു ദിവസം ലീവ് എടുത്തേ
വർക്ക് എവിടാ അടുത്ത് തന്നെയാണോ
എന്തോ
വർക്ക് അടുത്ത് തന്നെയാണോന്ന്
ആ നമുക്ക് അടുത്ത ഒരു നാല് കിലോമീറ്റർ അപ്പൊ ഇവിടുന്ന് ഒമ്പതര ടു അഞ്ചര വരേ ഉള്ളൂ അന്നേരം ഉം ആ സമയത്ത് പോയാ മതി പിന്നെ സാറ്റർഡേ ഉണ്ട് പിന്നെ അല്ലാത്ത മറ്റേ ഹോളിഡേ ഇതോക്കെ അവധി തന്നെ
ആ ആ
ഉ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ ഉം ഉം പിന്നെ അച്ഛനും അമ്മക്കൊക്കെന്നാ ജോലി
അവര്ത് നോർമൽ സാധാ പണിയൊക്കെ തന്നെ ആആ അതെ അതെ അങ്ങനെയ
ആ നമുക്ക് ഏലൊക്കെണ്ടോ അതോ
ഏലം അങ്ങനെ അങ്ങനെന്നുല്ല പാടം
ഓ പാടത്തില് ആ ഓക്കേ ഓക്കേ ഓക്കേ ഇവിടെ നമുക്ക് കൂടുതൽ ഏലവാ ഏലം കാപ്പി കുരുമുളക് ഒക്ക്യ അപ്പം ഇവിടം എന്റെ അമ്മക്കൊക്കെയാണല് എഏത്തിന്റെ പണിയാണ് അമ്മമാർക്ക് അ തരുമാ മറ്റല്ലാര് ഏലത്തിന്റെ പരിപാടിക്ക് പോവുന്ന ബാക്കി ആ അച്ഛൻ അതത എനക്ക് അച്ഛന് ഇല്ല ആണുങ്ങള് പൊതുവേ ഇതുപോലെ എന്താ മരംവെ ട്ട് അല്ലാതെഏലത്തിനൊക്കെ തന്നെ കിളക്ക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പോവും ഉം അങ്ങനെയൊക്കെ ഇവിടെ
അനിയനുണ്ട് ബ്രതറുണ്ട് അവൻ ഹിറ്റാച്ചി ഓടിക്കുവാ ഉ ആ കുഞ്ഞ
ഓ
മ് മ് മ് ആ അന്നേരം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉം പിന്നെന്ത ആ ഫ്രണ്ട്സ് ഒക്കെ എന്തേ എല്ലാരും എന്നാ എടുക്കുന്നു
ആ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെണ്ട് കൊറേ പേര് ഫോണൊക്കെ നോക്കിയിരിക്ക്ണ്ട് ആ അവിടൊ വീട്ടില്
വീട്ടില് ഞാൻ എല്ലാരുന്റെയും അപ്പുറത്തെക്കാണ്ട് ഓ തര് കുളിക്കുന്നു പിന്നെ അപ്പറത്തേക്ക ഞാനിപ്പോ കുഞ്ഞുറങ്ങണ്ട അവളും കൂടെന്നന്ന് ചുമ്മങ്ങനെ
ആ ആ ആ ഇനി എപ്പഴ എണീക്ക കുട്ടി
അതാണ് എപ്പ വേണെങ്കലും കുറച്ച് കഴുമ്പോ എണീക്കുവായിരിക്കും അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ഉറക്കം കണക്കായിരിക്കും ഞങ്ങ ഉം അങ്ങനെ പ അങ്ങനെ പൂട്ടി വന്ന അങ്ങനെ ഉറക്കൻ പതിവില്ല പിന്നെ അംഗനവാടി പോക്കൊണ്ടി രുന്നപ്പോഴാണേങ്കലും അങ്ങനെ ഉച്ച സമയത്തൊന്നും ഉറങ്ങാറില്ലേ ഇടക് തോന്നിയാലൊക്കെ ഉള്ളു അപ്പൊ ഇന്നിപ്പോ തണുപ്പൊക്കെല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഉറങ്ങിപ്പോയി
ആഹ അതാണ് ഇപ്പൊ കൈ ഉണ്ടാവും നല്ല കുറുമ്പുണ്ടോ
അയ്യോ ഉണ്ടോന്നോ അതേ ഉള്ളൂ എന്നാണേ ഒരു മൂന്നാല് കല്ല് പെൻസൽ സായി ഏട്ടാപോകുന്നേ നമ്മൾ എത്ര പറഞാലും കേൾക്കല്ല അത് കൊണ്ട് കളഞ്ഞിട്ട് വരും ചോദിക്കുമ്പോ എനിക്കറിയില്ല പോയിന്നൊക്കെ പറയും ഇന്ന് ഇന്നാണെങ്കി ആദ്യമായിട്ട പെൻസൽ കൊണ്ട് കളഞ്ഞിട്ട് വരുന്നു പെൻസില് എന്താന്ന് അറിയത്തില്ല പകരം പി ഇത്തിരി പെൻസില വക്കെ ഉണ്ടാമായിരുരുന്നു വന്നത് ടീച്ചറ് തന്നയാന്നാ പറയുന്നത് എന്നിട്ട്
ആഹ
ള്ള ഓരോ വിശേഷങ്ങൾ വരുന്ന വഴിക്ക് പറഞ്ഞോണ്ട വരും നല്ല മൂടാണ് നടന്നുക്കുവേ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കണം അങ്ങനെയൊക്കെ വാശിയൊക്കെ പിടിക്കും പിന്നെ ഇന്ന് ഇത് സ്കൂളിൽ രണ്ട് പിള്ളേടെ ക്ലാസ്സിലെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ മുട്ടായിക്ക കൊടുത്ത് എന്നൊക്കെ പറഞ്ഞു ഉം എന്നിട്ട് അതൊക്കെ പറഞ്ഞ വർത്താനൊക്കെ പറഞ്ഞൊണ്ട് വരുമായിയിരുന്നു എന്റെ ഞങ്ങളടെ ഇവിടെ എന്റെ വ അപ്പോ ത്തിന്റെ തയാ ഭയങ്കര കൊഞ്ച് ഇതുണ്ട് പിന്നെ ഹസ്ബൻഡ അവിടെ ആൾക്ക് ഒരു പെങ്ങൾ ഉള്ളൂ അപ്പം അവര കല്യാണം കഴിച്ചൊക്കെ വിട്ടു എന്നാലും പൊതുവേ ഒരാൾ ഉള്ളണ്ട് അതിന്റതായ ഭയങ്കര കൊഞ്ചിച്ചൊക്കെള്ള പരിപാടി ഉം അങ്ങനെയൊക്കെയണ്ട് ഭയങ്കര വായാടിയ വർ വർത്താനം ഭയങ്കര വർത്താനം പറച്ചില
ഓ
ഉം അങ്ങനെയൊക്കെയാണ് അവൾടെ കാര്യങ്ങള് ഉം ഉം പിന്നെ ഇനിയിപ്പ ആഹ് ഇനിയിപ്പോ ഓണത്തിന് ലീവ്ള്ളയിരിക്കുംല്ലേ ഉം അപ്പൊ പത്തു ദിവസം കിട്ടുവോ അതോ
ആഹ് പത്ത് ദിവസം ലീവ്ണ്ട് ആഹ് അങ്ങനെ ലീവള്ളൂ അല്ലാതെ ലീ ഒന്നുല്ല
ഓഹോ ആഹ് യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ കളർ ഡ്രസ്സ് തന്നെ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആഹ് അങ്ങനെ പോണല്ലേ അപ്പം
ഫീസ് ആഹ് അത് ഗവൺമെന്റ് കോളേജാ അതുകൊണ്ട് അങ്ങനെ കൊടുക്കണ്ട
ആഹ് എന്നാ ശരിയാടാ പിന്നെ വിളിക്കാം
ആഹ് ശരി